എന്തൊക്കെയ വിശേഷം.
എന്താ നല്ല വിശേഷം ഇങ്ങനെ പോണു ഇപ്പല്ലാ പണിയ
ചോർണ്ണലൊക്കെകഴിഞ്ഞ് കഴിഞ്ഞോ.
കേൾക്കണില്ലേ
ആ ഇടക്ക് സ്റ്റെക്കാണ്ട് റേഞ്ചിന്റെ പ്രശ്നം എന്തെലും ഉണ്ടോ.
അ റൈ മയായിട്ട തോന്നണുണ്ട് എന്നാ അതായിരിക്കും റേഞ്ചിന്റെ പ്രശ്നം അങ്ങനെ ഒന്നും കാണലില്ല.
ആഹ ആഹ്
ഇവിടെ രണ്ടുസായിട്ട് നല്ല മായയാണ് അവിടെ അവിടെ മയണ്ടോ.
മഴന്നെയാണ് എന്തോര മഴ ഒന്ന് വെയിലിലേറ്റ് ഡ്രസ്സാളൊന്നും ഒ ണങ്ങി കിട്ടണില്ല.
അയിന്റെ കൂട്ടം പറയണ്ട രണ്ട് ബക്കറ്റ്.. ഡ്രസ്സേ ബക്കറ്റിൽ ഇരിക്കായിരുന്നു ഇന്നവിടെ.. ക്കേട്ടുകുണു ഒന്ന് മഴ പെയ്തിട്ടേര് ക്കും ഒരുത് കിട്ടണില്ല.
കുട്ടികളെ യൂണിഫോക്കെ വഴിയുരാത്രിയായ ഫാനിന്റെ ചോ ട്ടിലിടാല മഴയാലും പിന്നെ ഫാനില്ലാതെ കിടക്കാൻ കഴിയൂലല്ലോ. കൊതുകും കാര്യം കടിച്ചിട്ടേ.
ആ യിഹ് ഹലോ കേൾക്ക്ണില്ല.
ആ അട.. കിടക്ക് ഇങ്ങനായിട്ടെ സ്റ്റക്കാ വണണ്ട് പെട്ടെന്നിട്ട് ങ്ങനെ.. അതെന്നെന്താണാവോ
റൈഞ്ചിന്ന് പെയ്തിട്ടേ..
ഉം അതാഞ്ഞി നെറ്റിന്റെ പ്രശ്നം എന്തൊക്കെയാണാവൊ. ആഹ പിന്നെ പ്രശ്നം എന്തണോവൊ അറിയാത.. ആ ആപ്പില് നെറ്റിന്റെ പ്രശ്നം ന്തെങ്കിലും ഉണ്ടോ അതു അറിയില്ല. എന്താന്നറിയില്ല ഏനെ..
ഇങ്ങട്ട് ചിലത് കേൾക്കണൊക്കെ ണ്ടേന്ന്.
ഇങ്ങട്ട ടക്കിടയ്ക്‌ങ്ങനെ സ്റ്റെക്ക് ആവണണ്ട് പെട്ടെന്നിട്ട്.
ആ അത്ണ്ട് ചെറുതായിട്ട്ങ്ങനെ ഒരു കേൾവി കുറയാ.
ആഹ് ആഹ ആഹ് ആഹ ആഹ എന്നിട്ടെന്താ ചോർണ്ണലൊക്കെ കഴിഞ്ഞോ.
ആഹ് ചൊറഴിയൊക്കെ കഴിഞ്ഞു കുട്ടിക്ക്. പനിയാരുന്നു ഇപ്പൊ ഹോസ്പിറ്റൽ നേരത്തെ പണി യൊക്കെതുക്കി ഹോസ്പിറ്റലിലൊക്കെ പോയിവന്ന്. ഒ ചോറൊക്കെ തിന്നഅടെ കെ ടക്കാരുന്നു.
ഏഹ ചെറിയൊട്ടിക്കൊ.
ചെറിയ ആഹ് എന്റെ കുട്ടിക്ക് എന്താണ് പ്പൊ.. പെട്ടെന്ന് രാത്രി കി ടക്കുമ്പോളൊ ന്നും ഒന്നുണ്ടായിരുന്നില്ല. ഇന്നലെ നോക്കുമ്പോണ്ട് രാത്രി നല്ല പനിയാണ്. ന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി. മൂന്നീസത്തിനുമരുന്ന്ന്നേക്കുണു.
ഉ എത്ര മക്കളുണ്ട്.
എനിക്ക് രണ്ട് മക്കള് രണ്ട്. ര ഉ ര ചെറുതിനല്ല വലുതിനാണ് വലുതിനാണ്. വലുതും ചെറുതുക്കെ ഒരേ പ്രായം തന്നേണ്. സ്കൂൾപ്പോ ഒന്നും പോയിട്ടില്ല പോക്കണ്ടേ സ്കൂളില് അഞ്ചാം ക്ലാസ്സിലാണ്.
ആഹ് ഏ. അപ്പൊ താഴ ള്ളട്ടിയും പോണ് ണ്ടോ സ്കൂളില്.
ആഹ് പോൻണ്ടേ.
അ ശരി.
നാല്ട്ടിയും പോകുൻണ്ട് സ്കൂളില്.
ഹ് ഹ് ഹ്.
ഇപ്പൊ രണ്ടൂസം ആയിട്ട് നല്ല മഴ ന്നെയാണല്ലേ. ഉ ഇതിന് മുന്നേ നല്ല വെയിലയ്നു.
ആഹ് ആഹ് ആ ആ ജൂൺ മാസം തുടങ്ങിയ ആദ്യത്തിലൊക്കെ മഴ തീരെ ഇല്ലെനിയല്ലോ ഇല്ലന്ന് വെയില് തന്നെ നി ഉ.
സ്ക്കൂൾ തുറന്ന് ഒരു ദിവസം രണ്ട് ദിവ സെറ്റെ മഴ പെയ്തു. പിന്നെ ഫുള്ള് വെയിലായിരുന്നു. അതും വേനൽക്കാലത്തിന്റെ മരക്കത്ത് നല്ല ചൂടുള്ള വെയില്.
അതന്നെ.
ഇപ്പോഴാണ് ഒരു മഴ ഇപ്പൊ ഒരു നാല് ദിവസ ആയിട്ട് നല്ല മഴ ഡ്രസ്സ് ഒക്കെ തിരുമ്പാൻ ബക്കറ്റിൽ ഇട്ടക്ക.
ആ അതന്നെ മെഷീനിലിട്ടാലും ഉണങ്ങണേല്ലേ.
ഇല്ലേ, പിന്നെ എന്ത് ചെയ്യാണ് ഈ കട്ടിയുള്ളതൊക്കെ ഉണങ്ങാൻ നല്ല പാടന് പിന്നെ യൂണിഫോം ക ഇല്ലാത്ത ആയതുകൊണ്ടാ തോന്നന്നുണ്ട് ഫാന്റെ ചോട്ടിലിട്ടാൽ ഉണങ്ങണെണ്ട്.
ഉം സ്കൂളിലെത്തെ യൂണിഫോമ് ഒക്കെ പറ്റും. ഈ എൽ കെ ജി, യു കെ ജി യൂണഫോ
അതൊന്നും പറ്റൂല അത് നല്ല കട്ടിയില്ലേ.
അതെ ആ ബനിയന്റെ ക്ലോത്ത്
ആ അതൊന്നും ഉണങ്ങില്ല. അതനിയിപ്പോ നമ്മളുടെ ആൺകുട്ടികളുടെ പാന്റും കുപ്പായം ഒന്നും ഉണങ്ങുന്നില്ല.
ഉം അതന്നെ.
യൂണിഫോമിന്റെ പാന്റ് ഒന്നും ഉണങ്ങണില്ല. പെൺകുട്ടികളുടെ ചുരിദാറും പാന്റ് ഉണങ്ങും. അത്ര തന്നെ അത്രേന്നേ ഉറങ്ങുള്ളൂ.
പോളിസ്റ്ററിന്റെ സീൽ ആയതോണ്ടേ. അത് വേഗം കാറ്റട്ടിയാൽ തന്നെ ഉണങ്ങോലോ.
ചെറിയൊരു ഈർപ്പം ഉണ്ടെങ്കിലും ഇസ്തിരി ഇട്ടാല് വേഗം ഉണങ്ങി കിട്ടും. ഇബലെ പാന്റ് ഒന്നും ഉണങ്ങല്ല.
ആ രണ്ട് ആൺകുട്ടികളാ
അല്ല ഒരു പെണ്ണും ഒരു ആൺ ആണ്.
ആ ശരി.
പെൺകുട്ടിന്റെ ആണെങ്കി ഉണങ്ങോ ആൺകുട്ടികളേത് ഇന്ന് എന്താ ചിക്കൻ കറിയുണ്ട് ചോറും.
വെള്ളിയാഴ്ച ആയിട്ട്.
അങ്ങനെന്നില്ല ചിക്കൻ ഉ. വെള്ളിയാഴ്ച ഒന്നൊന്നുമില്ല. ഒക്കെ കണക്ക് തന്നെയാണ്. ചെലപ്പോ ഉണക്ക മീൻ കാണും. ചെ ചെലപ്പം മുരിങ്ങക്കാരം ചിലപ്പ ചിക്കൻ ഇണ്ടാവും ഒന്നും പറയാൻ പറ്റൂല.
ആ അത് ശരി വെള്ളിയാഴ്ച ദിവസം ചിലവർക്കെ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട്. ട്ടൊക്കെ എന്തേലൊക്കെ ണ്ടാക്കും.
ഇല്ല അങ്ങനതൊന്നും ഇല്ല. ആൾക്ക് വെള്ളിയാഴ്ചയില്ല. ശനിയും ഞായറും തിങ്കളുമൊക്കെ ഒരു ദിവസം തന്നെ.
ആ ഹ അവനവന് തോന്നുമ്പോ അവനവന് വേണ്ടത് ഇണ്ടാക്കി.
ആ ഉണ്ടാക്കി തിന്ന അതന്നെ ഇന്ന ദിവസൊന്നൊന്നുമില്ല.
ഉം ഉം.
എന്റെ ഹസ്ബന്റ് പറയും എന്തേലും സാധനം ഉണ്ടാക്കണമെങ്കി ഞമ്മക്ക് വെള്ളിയാഴ്ച ഉണ്ടാക്കാ ഞാൻ ചോദിച്ചപ്പോ വെള്ളിയാഴ്ചക്ക് എന്താ ഇത്ര വലിയ പ്രത്യേ പ്രത്യേകത ചോദിച്ചു.
അത് വെള്ളിയാഴ്ചയോ ഒരു ജുമയൊക്കെ കഴിഞ്ഞ് ആദ്യേയല്ലോ നല്ല അങ്ങനെ ഒരു ഇത്. ജുമൊക്കെ കഴിഞ്ഞ് വരുമ്പോ എന്തെങ്കിലൊക്കെ ആയിട്ട്.
ആ എന്തെങ്കിലും നല്ല ചോറും വെക്കാറിഞ്ഞാല് അത് വെള്ളിയാഴ്ച വെക്കാറിം
ഉം കാരണം ആദ്യക്കെ. ആദ്യൊക്കെ അന്നൊരു അർച്ചിക്കെ അന്ന് മാത്രം അങ്ങനെയൊക്കെ ഒരു അറവ് ക്കെ ഞമ്മെ നാട്ടിൻ പുറത്തൊക്കെ നാട്ടിൻ പുറത്തൊക്കെ ഒരു വെള്ളിയാഴ്ച കാ ആ. അന്ന് വെള്ളി അപ്പൊ എന്തെങ്കിലു ഒക്കെ ചോറും വെക്ക അങ്ങനെ ശീലമായി പോയി. പോന്നതാണ് അപ്പൊ ആയൊരു പറച്ചിലായി മാറി.
നിങ്ങൾക്ക് എന്താ വെള്ളിയാഴ്ച ആയിട്ട് സ്പെഷ്യൽ എന്തേലും ഉണ്ടോ? പിന്നെ എല്ലാ ദിവസവും സ്പെഷ്യൽ അല്ലേ. അല്ല ചേലോടിത്തികൂടിക്കെ ഉണ്ട് അതെന്താ വെച്ചാല ഓല് അങ്ങനെ ശീലായതായൊണ്ടേ കാരണം ഒരു വെള്ളിയായ് ച്ച എന്ത് ചെയ്യുള്ളൂ ഓല് ശെരിക്ക് പണ്ടൊക്കെ അങ്ങനെ തന്നെ എന്തേലും ഒന്ന് വാങ്ങേ
ഞങ്ങളും തന്നെ അന്ന് പണിയൊന്ന് ഇല്ലാതെ ഓലും തന്നെ വീട്ടിലുണ്ടാകു അന്ന്
വീട്ടിൽ അന്നു ഉണ്ടാവും അന്നിട്ട് പിന്നെ ഒന്നു എന്തേലും പിന്നെന്ന് പറഞ്ഞൽ അല്ലാത്ത ദിവസ നിസ്കരിച്ചണി വെള്ളിയാഴ്ച നമ്മൾ പന്ത്രണ്ട് മണിക്കന്നെ പോയി ജുമ ഒക്കെ കഴിഞ്ഞ് രണ്ട് മണിക്ക് വന്ന് അത് എല്ലാ ദിവസതേം മാരിയല്ലല്ലോ വെള്ളിയാഴ്ച ജുമാക്ക് പോവാന്ന് പറഞ്ഞാല് ഉം
പ്പ അതാണത് അഹ്
ഉം പറി പ്പ വെള്ളിയാഴ്ച്ച ഞാൻ പറ വെള്ളാഴ്ചക്കായി പ്രത്യകിചോന്നില്ല വെള്ളിയഴ്ച നിസ്കരിച്ച ഉള്ളത ചോറഴ്ച്ച ഉള്ളതല്ല പറിം ഞാൻ
ആഹ് ആഹ് ആഹ് അത് ഓർക്ക്‌ അങ്ങനെ തൃപതിയാവോ ആണുങ്ങൾ ക്ക അപ്പോ പിന്നെ
പിന്നെ ആഹ് ഓലക്ക് എന്ന് പറഞ്ഞ വെച്ചാല് വെള്ളിയാച്ച വന്നാണെങ്കിലും വീട്ടിന്ന് ചോറ് കഴിക്കന്നുണ്ടാവും വെള്ളിയായ് ച്ച ജുമാ കൈഞ് വരുമ്പോ ഉം
രുമ്പോ എങ്ങനെയാലും ഉണ്ടാവും ഇപ്പൊ ചില അധികം പണിണ്ട് ലീവ്
ആഹ് പണി ഒക്ക് പോവും ചെയ്യും പിന്നെ ശനിം ഞായറും വല്ല കല്യാണ തക്കാലുവായിട്ട് ഓല് അങ്ങനെ പോവും പിന്നൊന്നു ഇല്ലേൽ വല്ല ചെർക്കന്മാറും അങ്ങോട്ടും ഇങ്ങട്ടും ഇപ്പൊ തിരുനുച്ചന്റെ ചോറിന് നേരത്ത് എന്നിട്ടേന് വരെ മീൻമ്പുടിചാനോ പോയെ ചാടാ തോട്ടി ചാടാനാ പോയിട്ടുണ്ടാവും വെള്ളിയാഴ്ച പിന്നി എവിടക്കും പോവൂല
ഉം വേറെന്താ ഇനി വൈകുന്നേരത്തിനൊക്കെ ഒന്നായിട്ട് വെക്കല
എങ്ങന നല്ലേ ഏഹ്
ഒന്നായിട്ട് വെക്കലാണോ രാവിലെ തന്നെ വെക്കല
രാവിലെ തന്നെ വെക്കല ഞാൻ തോന്നെ ഒന്നു വേണ്ട കൊറച്ച് മതി അപ്പൊ രാവിലെ തന്നെ വെക്കും
ഏഹ് ഒറ്റക്ക്‌ യിക്കാറില്ലേ മ്മി പ്പി അങ്ങനെ വയസ്സായ് ആഹ്
ഇമ്മണ്ട് വല്ല്യ വയസ്സൊന്നില്ല എന്നാലും ആഹ് സ്നത്ത് അങ്ങനത്തെ കുഴപ്പൊന്നില്ല
ഏഹ് ചിലോക്ക് ചൂടല്ലന്നെ വേണ്ടീവരുവേ
ആഹ് ഇവിടെ ആദ്യോക്കെ ഇവിടെ അങ്ങനനു നിങ്ങളെ അവിടൊക്കെ അങ്ങനെ ആളുണ്ടായിരുന്നു പിന്നെ ഇവിടെ മൂത്തത്തി ത്തി വേറെ പോയി പിന്നെ ആകെ നമ്മള് മൂന്ന് നായി അരിട്ട ചോറേക്ക അതെങ്ങനെ പോ ഒന്നര ഒന്നര ആക്കി വെക്ക പിന്നെ കുട്ട്യാളൊക്കെ സ്കൾക്കും പോവും
ചിലർ പിന്നെ തിളപ്പിച്ച് ഇങ്ങാണ്ടൊക്കെ വൈകുന്നേരം ഒന്ന്
ഞാൻ തിളപ്പിച്ചൂല കറിയൊക്കെ ചൂടാക്കും കറി ചൂടാക്ക ക റി നന്നായിട്ടൊന്ന് ചൂടാക്കിട്ട് ആ കറി ചൂടുള്ള കറിന്ന് പറഞ്ഞ നമുക്ക് ആ ചോറ് തണുത്തതന്നെ അറിയില്ല
അതന്നെ ഞാനും അതന്നെ കാട്ടാല് ഇവി
പിന്നെ മീന് കറി ആഹ് പെരോക്കം ചൂടാക്ക
ആഹ് ഒക്കെ ചൂടാക്കിങ്ങാണ്ട് പ്പ ഗ്യാസും സൗകര്യങ്ങളൊക്കെ ഉണ്ടായതൊണ്ട്
പിന്നെ ചോറന്നെവേണോന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടാക്കണ ഞാൻ ഗ്യാസമെ അങ്ങനന്നെ വെക്കും എന്നിട്ടു ചൂടാക്കും
ആഹ്
ഞാൻ കറി തന്നെ ചൂടാക്കല്ല റൈസ് കുക്കറില്ക്ക്‌ വെക്കാറില്ലേ
അല്ലേ ഞാന് വൈകുന്നേരല്ലെങ്കി കൊറച്ച് നമ്മ സദാ കു ക്കറില്ല് ഒന്ന് വെറും ചോറാക്കി ഇങ്ങാണ്ട് കുറച്ചണ്ട് വെക്കും
ഞാൻ ചിലപ്പോ എന്തേയ്യും വേറെന്താ കറിയൊന്നുല്ല ചോറും കുറവാണെങ്കി എന്തെയ്യും ഉള്ളിയും തക്കാളിയും വാട്ടിങ്ങാണ്ട് മുട്ടയും പിങ്ങി ഇങ്ങാണ്ട് എന്തെയ്യും പച്ചരി ആയിറ്റ് വറ്റിച്ചു എന്നാ പിന്ന അയ്ക്ക് തോന്ന കൂട്ടാൻ വേണ്ടല്ലോ
ആഹ് അങ്ങനെയൊക്കെ ഞാനും കാട്ടലുണ്ട് വേഗം
അതാ സുഖം പിന്നെ കുട്ട്യാൾക്കും അത് തന്നെ ഇഷ്ടണേനും
ആഹ് ആഹ്
ആഹ് മറ്റേ വെറും ചോർക്ക് മുട്ടയും ഉള്ളിയും തക്കാളിയും വഴറ്റിയാണ്ണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയത് ഓർക്ക് ഇഷ്ടമല്ല
ആഹ് വെറുംചോറ് ആവുമ്പോ ഒരു രസ ല്ലെ മറ്റേ നെയ്ച്ചോറോ തേങ്ങാ ചോറെക്കെ ആവുമ്പോ അതായെല്ലാം അങ്ങനെ പൊയ്ക്കോളും
ആഹ് ന്നൊരു വയറ് നിറച്ച് ചോർ തിന്നും ചെയ്യും ചിക്കൻ കറിയും വരൂലേ ചോറിന്
ആഹ്
ചിക്കൻ ഉം ചിക്കൻ കറി ചോറിന് പറഞ്ഞല്ലേ എന്താണ് ചായക്കടക്ക് കൂട്ടണതാണ് ചിക്കന് നെയ്ചോറും ചിക്കനെക്കാളും നല്ല വെറുംചോറും ചിക്കനും നല്ലതനന്ന് പറയും
ആഹ് അത് ശെരി ചിക്കന് അതിന് വെറും ചോറുക്ക് ചിക്കന് ചിക്കൻ കറി ആക്കിയ രസല്ല പിന്നെ വെള്ളം ഇല്ലാതെ അങ്ങനെ നമ്മള് വെള്ളല്ലാതെങ്ങനെ വെച്ച് ആഹ് അങ്ങനെ അങ്ങനെ ആക്കി വെക്കണം എന്നാലെ ഒരു രസം ഉണ്ടാവാ
അല്ലെങ്കിൽ പിന്നെ പൊരിച്ചണം അന്നിട്ട് മുരിങ്ങാ ചീരയൊക്കെ താളിച്ചത് ട്ടണ് ചിക്കൻ കറി വെക്കാൻ ഇവർക്ക് ആർക്കും ഇഷ്ടല്ല
ഇനി ചായക്ക് കടി എന്തേലും ഉണ്ടാക്കോ വൈകുന്നേരം
അങ്ങനെ എന്ത്യാന്തായ എപ്പഴേലും എന്തേലൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കലൊന്നും ഇല്ല ചെലപ്പോ വല്ല ബ്രെഡ് പൊരിച്ചേ എന്തേലും സ്പെഷ്യൽ ആയിട്ട് എന്തേലും ഒക്കെ ഉണ്ടാക്കോ ങ്ങള്
ഇല്ല ല്ലാ അങ്ങനെയൊന്നുല്ല നമ്മള് സാധാരണ എന്തെങ്കിലക്കെ അങ്ങനെ തന്നെ പയം പൊരിയോ കുയ്യപ്പോ നെയ്യപ്പോ അങ്ങനക്കെ തന്നെ ഉള്ളു കൽത്തപ്പം എന്തെങ്കിലും
ചൂടുള്ളലെ ഉള്ളി വടയെക്കെ കിട്ടണം
ഇന്നലെ ഇതെമാതിരി വൈകുന്നേരം കുട്ടികൾ ബ്രോസ്റ്റിന് പൂതിയായിട്ട് ബ്രോസ്റ്റു ആഹ് ഈ മയത്ത് എന്തെങ്കിലൊക്കെ ആയിട്ടൊന്ന്
ഈ സമയത്ത്ന്ന് എന്തേലും കിട്ടിയാ നമ്മുക്ക് തിന്നണല്ലേ
ആഹ് അതന്നെ
ച്ച് വെഷപ്പും കുറച്ച് വെറിയും കൂടുതലാണ്
ഉം അപ്പൊ ചോറും കുറച്ച് കുറവാരുന്നു അപ്പൊ ഇന്ന് അത് ഓർഡറെയ്യാന്ന് പറഞ്ഞു കൊണ്ട് അത് ഓർഡറെയ്യാ ങ്ങാണ്ട് ചെർക്കൻ ഓന് തന്ന ഓർഡർ ചെയ്തുകാണ്ടു ഹെൽത്തിയല്ലല്ലേ പ്പൊ പിന്നെ അങ്ങനെ അത്കഴിഞ്ഞു
ഉം ശരി ന്നാ ഓക്കെ ശരി
ആഹ് ശരി